ഹലോ ഹലോ ആഹ് കേൾക്കുന്നുണ്ട് പറയൂ. എന്താ ചെയ്യ്ണെ ഹലോ ആഹ്.
ആഹ് കേക്കു ആഹ് ആഹ് ആഹ് ആഹ്.
അതെ എന്തേ. മഴ ആഹ് കാലത്ത് നല്ല മഴ ആയിരുന്നു ഇപ്പ ഇല്ല.
നല്ല മഴയാണോ.
ഉം.
ആഹ് എനിക്ക് ഉണ്ടായിരുന്നു രാവിലെ തൊ ട്ടാ ഇവിടെ അതുതന്നെ പൊറത്തോട്ട് ഇറങ്ങണ്ടോ അല്ലേ.
പൊറത്തക്കെന്നും എറങ്ങാൻ പറ്റില്ല.
ആണോ ആഹ് ആഹ് ഉം ഊണൊക്കെ കഴിഞ്ഞോ.
ആഹ് ഊണ് കഴിച്ചിട്ടിരിക്ക്യ.
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്.
പിന്നെന്താ.
പിന്നെ എന്തുവാ എന്തെ വേറെന്തെങ്കിലും വർക്കെയ്യുന്നുണ്ടോ.
ഞാനോ ഏ ഇണ്ടാർന്നു വർക്കെയ്താർന്നു പിന്നെ പ്രഗ്നന്റ് ആയപ്പൊ പിന്നെ നിർ ത്ത്യതാണ് പിന്നെ ചെയ്ത്.
അ ആഹ് ആഹ് ആഹ് ആഹ് അത് ശരിയ. എത്ര മക്കളത്ര ഇണ്ട്. ഒരാള് ആഹ് ആഹ് കുഞ്ഞായിരിക്കും അല്ലേ.
ആഹ് കുഞ്ഞ് കുഞ്ഞേ കൂട്ടി ഒരു വയസായിപ്പോ.
ഒരു വയസ്സായ ആ ആഹ് എന്തേ ആളെന്തെ ഒറക്കവാ ണോ?
അല്ലല്ല അവിടെ കളിക്കുന്നുണ്ട്. പകല് വല്യ ഒർ പ്പൊന്നുല്ല്യ
ഇല്ല അപ്പൊ രാത്രി കെടന്നൊ റങ്ങിക്കൊളു ആയിരിക്കുല്ലേ
ആഹ് ണ്ട് ണ്ട് രാത്രി ഒറങ്ങും
ഏഹ്
രാത്രി ഒറങ്ങും
രാത്രി ഒറങ്ങിക്കോളും ആ ഹാ ഹാ വഴക്കുണ്ടോ അതോ?
എന്താണ് വഴക്കൊ?
ആഹ് കുഞ്ഞു വഴക്കുണ്ടോന്ന്
ആഹ് ണ്ട്ണ്ട് ണ്ട് കുറുമ്പൊക്കെ നല്ല കുറുമ്പുണ്ട് പിന്നെ മക്കളില്ലേ?
ഒണ്ട്ണ്ട് മക്കളുണ്ട് മക്കള് രണ്ടു പേരുണ്ട് പഠി ക്കു ന്ന പിള്ളാര ഏഴിലും അഞ്ചിലും
അതെ ഓക്കെ
ആഹ്
പിന്നെന്താ വീ വീട്ടില് പിന്നെ ആരൊക്കെയാ?
വീട്ടില് ഞങ്ങള് ഞാനും ഹസ്ബൻറും മക്കളും.
മാത്രേ ഉള്ളല്ലേ അതെല്ലേ അപ്പൊ എഏഹ് ഹസ്ബൻറിന്റെ ഫാദർ മദർ അവരൊക്കെ ഫാദർ ഇൻ ലോ അവരൊക്കെയോ?
ഇല്ലില്ല അവരൊക്കെ മരിച്ചുപോയി. രണ്ടു പേരു ഇല്ല.
രണ്ടു പേരുമില്ല അല്ലെ ഹസ്ബന്റെന്തെയ്യ്ണ് വർക്ക്?
ഏഹ് എടയ്ക്കുണ്ടല്ലോ എടയ്ക്ക് കേക്കാതെ വരുന്നുണ്ട് എടയ്ക്ക് പറയുന്നത് പതുക്കെ ആവും ചെൽ നാ ചെല എടയ്ക്ക് നന്നായിട്ട് കേക്കും അങ്ങനെയ വരുന്നേ
അതെ അ നെറ്റ് വർക്കിന്റെ പ്രശ്നാവും.
ആഹ് ആഹ് ആഹ് അവിടെ ഇടിയോ വല്ലോ ഉണ്ടോ അതോ മഴ മാത്രേ ഉള്ളോ?
ഇല്ലല്ല ഇപ്പ വെയിലായി ഉച്ചയ്ക്കേഷം മഴ പെയ്തിട്ടില്ല. വേ വെയില്
ഇല്ല ആഹ് ആഹ് ഞങ്ങക്ക് വെയിലുണ്ട്.
ഏഹ്
ആഹ് ഞങ്ങക്ക് ഇവിടെ മഴ ഇങ്ങനെ പെയ്തോണ്ട് പെയ്യുന്നു പറഞ്ഞാ വല്യ മഴയൊന്നും അല്ല എന്നാലും ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുവാ. നമുക്കൊന്നിനും എറങ്ങാൻ പറ്റത്തില്ല.
പിന്നെ പ്പോ സ്കൂളൊക്കെ തൊറക്കാറായല്ലോ.
ആഹ് സ്കൂളൊക്കെ തുറക്കാറായി. അയിന്റെ പുസ്തകവും ബുക്കു ഒക്കെ കിട്ടി. അതൊക്കെ പൊതിയുന്ന പൊതിഞ്ഞോണ്ടിരിക്കുന്നു തു തുടങ്ങി. പൊതി തൊടങ്ങി വെച്ചു പൊതിയാന്. ആഹ് കൊറേശ്ശെ കൊറേശ്ശെ ആയിട്ടെ സമയം പോലെ ചെയ്യാമെന്നും വെച്ചാ ഉം രണ്ട് പേർ ടെ ഉണ്ടല്ലോ അവര് തനിയെ ചെയ്യത്തില്ല അറിയത്തില്ല. തന്നെത്താൻ ചെയ്യാൻ അപ്പം
പിന്നെ അവര് തന്നെ ചെയ്താലും വൃ വൃത്തി ണ്ടാവില്ല
ത്തില്ല അതിനുള്ള ഇതായില്ലല്ലോ.
അതെ
ആഹ് അത് കാരണം
അതെ എങ്ങനെ ഗവൺമെന്റ് സ്കൂളാണോ അതോ ഇംഗ്ലീഷ് മീഡിയാണോ?
ഞാൻ പ്രൈവറ്റിലാ
പ്രൈവറ്റിലാ ഇംഗ്ലീഷ് മീഡിയത്തിലാല്ലെ
അത് നമ്മടെ അടുത്ത് തന്നെയാ വല്യ ദൂരൊന്നുല്ല നമുക്ക് നടന്നു പോകാനുള്ള ദൂരെ ഒള്ളു
അതെയാ അപ്പൊ പിന്നെ അതെന്നേണ് ബെറ്റർ എങ്ങനെ മക്കള് പഠിക്കൊക്കെ നന്നായി പഠിക്കില്ലേ കുഴപ്പൊന്നും ഇല്ലല്ലോ
എന്താടോ
നന്നായിട്ടൊക്കെ പഠിക്കില്ല്യേ
ആഹ് കൊഴപ്പമില്ല മൂത്തയാള് ട്യൂഷൻ പോന്നുണ്ട് തന്നെയുള്ള പഠിത്തം പോരാ നമ്മളെ അടുത്ത് ഇരിക്കത്തില്ല നമ്മള് പറഞ്ഞു കൊടുക്കാൻ നിന്നാലും ഇരിക്കുകേല അത് കാരണം ആളെ ട്യൂഷന് വിടുന്നുണ്ട് എളയാള് കുഴപ്പമില്ല പഠിച്ചോളും നമ്മള് ഇരിക്കണെന്നേ ഉള്ളൂ
ആഹ് നമ്മള് പറഞ്ഞാ കേൾക്കുന്നത ച്ച പിന്നെ കുഴപ്പല്ല്യ മറ്റത് കുറുമ്പ്
തന്നെ തന്നെ പഠിക്കാന്ന് പറഞ്ഞാ ഒരു ന്താ ഒരു ഇതാ ഒരു മ മന്ദതയാ പുള്ളിക്ക് അത് കാരണം പിന്നെ അങ്ങ് ട്യൂഷന് വിട്ടതാ
അത് ശരി ഇന്നിട്ട് എങ്ങനെ ട്യൂഷന് പോവ്മ്പോ കൊഴപ്പൊന്നുല്ല്യല്ലോ
ഇല്ല ഇല്ല ട്യൂഷൻപ്പം പോവാൻ തൊടങ്ങിയതേ ഉള്ളൂ ഇപ്പൊ ഒരാഴ്ച ആയതേ ഉള്ളൂ ട്യൂഷൻ തൊടങ്ങിയിട്ട്
ആഹ് അത് ശരി
ഒക്കെ പടിയാ ഞാൻ തന്നെ പഠിക്കുന്നൊക്കെയാ പറഞ്ഞത് പക്ഷേ നമുക്ക് അത് നോക്കിയിരിക്കാൻ പറ്റത്തില്ലല്ലോ
അതെ അത് പിന്നെ
നമുക്ക് അറിയാം അതുകൊണ്ടാ ആഹ് അതുകൊണ്ട് പിന്നെ അങ്ങ് വിട്ടു ഞാൻ പോകത്തില്ലന്നൊക്കെ പറയും പിന്നെ അങ്ങ് വിടുവാ ആഹ് അങ്ങനെ അതെന്നാന്നോ ഇരുന്ന് പഠിക്കത്തില്ല അതാ കൊഴപ്പൊ അതാ നമ്മള് കൊറച്ച് സമയൊക്കെ ഇരുന്നൊക്കെ അങ്ങനെയൊക്കെ ചെയ്താലേ ഇത് എവിടേലും എന്തേലും ഒക്കെ ഒന്ന് നോക്കി അങ്ങനെ ത്തെ ഒരു രീതിയ അതുകൊണ്ടാ അതാ ഇങ്ങനെ ആവുന്നത് ഇരുന്ന് പഠിക്കാൻ പണിയാ പൊതുവേ ആമ്പിള്ളാരും കൂടാവ്മ്പഴേ
ഉം
അത് കാര്ണം
ആഹ് പെങ്കുട്ട്യോളാച്ചാ പിന്നെ പറഞ്ഞതൊന്ന് കേട്ടിട്ട് ഇര്ന്ന് പഠിക്കും പെങ്കു
ആഹ് അതെ അതെ അത് അത് തന്നേല്ല അവർക്ക് സ്വയമേ ഒരിത് ഒണ്ട് താനും
അതെന്നെ
പഠിക്കണം അല്ലേ അങ്ങനാരിക്ക പിള്ളേ ഇവർക്ക് പിന്നെങ്ങനെ കളിക്കണം പഠിക്കണോന്നില്ല ഇങ്ങനെ കളിച്ച് ഇങ്ങനെ നടക്കണം എവിടെങ്കിലും ഒക്കെ ഇങ്ങനെ യാത്ര പോണം അങ്ങനത്തയൊക്കെ ഒര് ഇതാ
ആഹ് അവത് ഇത് എവിടേലും ഒക്കെ യാത്രയൊക്കെ പോയോ
ഏഹ് യാത് ആഹ് പോയായിരുന്നു ഞാന് ഞങ്ങള് കഴിഞ്ഞ ആഴ്ച പോയി യാത്ര പോയി
ആഹ് ആഹ് ആഹ് എവ്ടാ പോയേ
ഏഹ് പഴനി ഇല്ലേ
പഴനി അറിയില്ലേ തമിഴ്നാട്ട്ലെ
എവ്ടാടോ എനിക്ക് കേ കേട്ടില്ല പഴനി പോയി ആഹ് ആഹ് ആഹ് ആഹാ തെരക്കൊണ്ടായിര്ന്നോ അവ്ടെ
ആഹ് പിന്നെന്താ നല്ല തെരക്കാർന്നു വെക്കേഷനും കൂടല്ലേ ഭയങ്കര തെരക്കാർന്ന്
ഏതേ നിങ്ങളെങ്ങനെ രാവിലെ പോയി വൈകിട്ട് വന്നോ അതോ തലേ ദിവസം പോയ്ട്ട്
ഞങ്ങള് കായ് കാലത്താണ് പോ കാലത്തല്ല ഞങ്ങള് രാത്ര്യാ ഇവട്ന്ന് പോയത് എന്നിട്ട് അവിടെ കാലത്തെത്തി ഒരു ഏഴി മണ്യൊക്കൊവുമ്പോ അവ്ടെത്തി. എന്നിട്ട് ഞങ്ങള് പിറ്റേ ദിവസം പോന്ന്. പിറ്റേ ദിവസം കാലത്താ പോന്നത്
ആ കൊഴപ്പം വഴക്കൊന്നും ഇല്ലായിര്ന്നു പോയപ്പോ
ഏഹ് കൊഴപ്പീ അവന് മൊട്ടയടിക്കാൻ വേണ്ടി പോയതാ. അപ്പ അവൻ ആഹ് മൊട്ടയടിക്കാനൊക്കെ കാണ്ച്ചന്നു. ഏഹ് പിന്നേ അയ് ലാസ് റ്റ് ചെവീടെ ഭാഗത്തൊക്കെ വെട്ടില്ലേ അവിടെ ആയപ്പളേക്കും അവൻ കരഞ്ഞു.
ആഹ് ആഹ് ഹ അത്ശരി അത്ശരി ആഹ് പിന്നെ വേറെ എന്തേലും പരുപാടി ഒണ്ടോ വേറെന്തേലും വീട്ടീര്ന്ന് തയ്യലോ അങ്ങനെന്തേലും പര്വാടിയൊണ്ടോ?
ഏയ് ടെെയ്ലറിങ്ങൊന്ന്ല്ല അമ്മ തയ്ക്കും. അപ്പൊ പിന്നെ ഞാനതിന് നിന്ന്ട്ട്ല്ല്യ. പിന്നെങ്ങനെ ഓരോരോ ഓൺലൈനായിട്ട്, ഹലോ?
ആഹ് ആഹ് ഹ എടയ്ക്ക് സൗണ്ട് ഇതാകുന്നൊണ്ട് എടക്ക് പതുക്കെ ആവും അതെത്നേ റേഞ്ചിന്റെ പ്രശ്നായിര്ക്കും എന്താണോ. എടയ്ക്ക് നന്നായിട്ടെനിക്ക് കേക്കാം എടയ്ക്ക് ആഹ് പത്ക്കെ പറയുന്നെ എന്നാന്ന് എനിക്ക് കേ എന്തോ പറയുന്നുണ്ടന്നറിയാം പക്ഷെ എന്നാന്നേ ആഹ് പതുക്കെ ആയതോണ്ട് കേൾക്കുന്നില്ല അതാ ആഹ്
ച്ചി അകത്താണോ അതോ പൊറത്ത് വീടിന്റെ പൊറത്താ നിക്കുന്നേ അതോ ചേച്ചി വീടിന്റെ പൊറത്താണോ നിക്കണേ ചേയ്ക്കാ
അല്ലല്ല ഞാനകത്താ.
അതെ നെറ്റ്വർക്കിന്റെ ഇഷ്യു തോന്ന്ണ് ഞാൻ പിന്നെ
ഞാൻ പറയുന്ന നന്നായിട്ട് കേൾക്കാവോ? ആഹ് ആഹ് ആഹ് എന്നാഒണ്ട് പോ ഫോ റേഞ്ചിന്റെ ആയിര്ക്കുവാ
ആഹ് റേഞ്ചിന്റെ പ്രശ്നാവും. അതന്നെ അതന്നെ റേഞ്ചിന്റെ പ്രശ്നം
ആഹ് മഴയുണ്ടല്ലോ അതോണ്ടായിരിക്കും ചെലപ്പം ആഹ് അഹ് അഹ് പിന്നെ ഊണിനെന്നാ ഉണ്ടായിരുന്നു എന്തേലും പ്രത്യേകം സ്പെഷ്യലായിട്ട് വല്ലൊം ഉണ്ടായിരുന്നോ?
വീ ആഹ് മീനായിരുന്നു ഇന്ന്.
മീനോ? ആഹ് അയലയായിരുന്നു ഇന്ന് മീനൊക്കെ എല്ലാതും കഴിക്കുവോ എല്ലാതും കൂട്ടുവൊ അതൊ
എന്ത് എല്ലാ ദിവസവും കഴിക്കോന്നോ?
അല്ലടാ എല്ലാ മീനും കഴിക്കോന്ന്. ചെലരുണ്ടല്ലോ ചെല മീൻ കഴിക്കേലെന്ന് പറത്തില്ല അതോണ്ട് ചോദിച്ചേ
ആഹ് ഞാന് ഏഹ് കഴിയ്ക്കോ ചോയ്ച്ചാല് കഴിക്ക്യും പിന്നൊരു വാള അങ്ങൻത്തെ ക്കോരോ മീനേള്ണ്ടല്ലോ അത് പിന്നെ വല്യ വല്യ മീന് കുട്താ അങ്ങനത്തൊന്നും എനിയ്ക്ക് വല്യ താല്പര്യല്ല
അല്ല അതല്ല നമ്മള് സാധാരണ നമ്മള് മേടിക്കുന്ന മീനുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴിക്കോന്നാ ചോദിച്ചെ ചെലരൊക്കെ പറയും അയല കൂട്ടത്തില്ല മ ത്തി കൂട്ടത്തില്ല ങ്ങനൊക്കെ ഇങ്ങനെ പറയുന്നെ കേൾക്കാ അതാ ഞാൻ ചോദിച്ചെ. അങ്ങനൊന്നും ഇല്ല ആഹ് ആഹ്
എനിയ്ക്ക് മറ്റേ ഈ എന്താ പറയാ ഈ പാടത്തീന്നും പൊഴേന്നൊക്കെ പിടിക്കണ മീനോളില്ലെ അതൊന്നും ഇഷ്ടല്ല
അഹാഹ
ഇങ്ങനെ പരല്, കണ്ണൻ അങ്ങൻത്തൊന്നും അങ്ങനെ തിന്നും.
ഇല്ല ഇല്ല ഉം ഉം ഉം ഉം മീനെന്നാ കറി ആക്കിയോ അതോ?
കറിയാക്കി വർത്തു രണ്ടും ചെയ്തു.
വറത്തു എങ്ങനെ കറി എന്നാ മൊളക് ഇട്ട് വെച്ചൊ അതോ അ മറ്റേ? തേങ്ങ അരച്ചോ തേങ്ങ അരച്ച് അങ്ങനാണോ നിങ്ങള് വെക്കുന്നത്?
ആ അല്ലാണ്ടും വയ്ക്കും മത്തിയാണ്ച്ചാല് നമ്മള് മൊളക് ഇട്ടിട്ട് വെ
മൊളകിട്ട് അത് കു ചെറുതായാലും വലിപ്പള്ളതായാലും അങ്ങനെ തന്നെയാണോ?
ആ അപ്പം രണ്ടാണെങ്കിലും മൊളക് ഇട്ടിട്ട് വയ്ക്കും.
മൊളക് ആ ഞങ്ങള് കുഞ്ഞു മത്തിയാണെങ്കില് ആ കുഞ്ഞു മ ത്തി ആണെങ്കി ഞങ്ങള് തേങ്ങ അരച്ച് വെക്കും വലുതാണങ്കി മൊളക് ഇടും അങ്ങനെ.
അതെ ഞങ്ങള് എല്ലാ മീനും ഹ് അല്ലാ മത്തികള് മത്തി മാ ത്രം ഞാൻ മൊളകിട്ട് വയ്ക്കും ബാക്കിള്ള മീനളൊക്കെ തേങ്ങ അരച്ചിട്ട് വയ്ക്കും. അത് എന്താണ് ആ ചെലേത് എന്താ
നമ്മള് തേങ്ങ തേങ്ങായും മറ്റേ എല്ലാ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ചേർക്കോ?
വെളുത്തുള്ളി ഇല്ലല്ല.
വെളുത്തുള്ളി ഇടത്തില്ലേ?
ഏയ് ഇല്ലല്ല വെളുത്തുള്ളി ഇടില്ല വെളുത്തുള്ളിം ഉള്ളിം സാമ്പാറിലേക്കെ ഇടുള്ളു.
വെളു സാമ്പാറിൽ വെളുത്തുള്ളിടും
ആ വ ഹ് തേങ്ങ വറ്ക്കില്ലേ?
ആ തേങ്ങ അരയ്ക്കുല്ലേ അ അ അ ആ ഞങ്ങള് സാമ്പാറിനകത്ത് തേങ്ങ അരക്കത്തില്ല വെളുത്തുള്ളി ഒന്നും ഉപയോഗിക്കില്ല. സാമ്പാറിൽ അതാ ഞാൻ ചോയ്ച്ചേ ഓരോത്തെട്ത്തും ഓരോ രീതിയല്ലേ. ആഹാ മീനപ്പം നമ്മള് തേങ്ങ പ അരച്ച് വെക്കുമ്പം വെളുത്തുള്ളി ഇടത്തില്ല ഇഞ്ചി ഉപയോഗിക്കോ ഇഞ്ചി ഇടോ?
ആ വെളുത്തുള്ളി ഞാൻ ഞങ്ങള് ചതച്ചിട്ടിടയ്യ മീൻ കറീല്. ഇഞ്ചി ചതച്ചിടും ഉം ഏ കൂട്ടാനില് ചതച്ചിടയ്യ. ആ പിന്നെ സാമ്പാറില് എങ്ങനെ ച്ചാല് നമ്മള് ഹ് പുളിയൊക്കെ ഒഴിച്ചേന് ശേഷം നമ്മള് തേങ്ങ ചേർക്കും ഞ പുളി ഒഴിക്കില്ലേ അതിന് ശേഷം ഹേ നമ്മള് തേങ്ങ ചേർക്ക്ണ സമയത്ത് തേങ്ങ ചെരകീട്ട് അതില് ഒരു രണ്ട്, മൂന്ന് വെളുത്തുള്ളിം പിന്നെ ചെറിയ ഉള്ളിം ഒരു രണ്ട് മൂന്നെണ്ണം അങ്ങനെ ഇടും എന്നിട്ട് പിന്നെ കൊർച്ച് വേ ഇടട്ട് നമ്മള് ഹ് വറക്കില്ലേ. തേങ്ങ വറക്കില്ലേ തേങ്ങ വറക്ക്ണ സമയത്താണ് ഇതൊക്കെ ഇടുന്നത്. ആ വറത്തിട്ട് അരച്ചിട്ട് ചേർ എന്നിട്ട് പിന്നെ വറത്തേ ഇടും. പിന്നെ രണ്ട് മണി ഉലുവേം കടുകും അങ്ങാടി മൊളക് ഒക്കെ ഇട്ടിട്ട് വറുത്ത്
പറത്ത അല്ലാതെ നമ്മൾ ഈ സാമ്പാറിന്റെ പൊടി ഉപയോഗിക്കത്തില്ലേ?
സാമ്പാർ പൊടി ഇടും തേങ്ങ നമ്മള് ചേർ ചേർക്കില്ലേ തേങ്ങ ചേർത്ത് കഴിഞ്ഞാല് കൊർ ച്ച് സാമ്പാർ പൊടി ഒരു മണം കിട്ടാൻ വേണ്ടിട്ട് സാമ്പാർ പൊടി ഇടും അങ്ങനെ പിന്നെ തേങ്ങ അരക്കാണ്ടും തേങ്ങ അരയ്ക്കാണ്ട് ഇള്ള സാമ്പാറും വെക്കൂട്ടോ.
വെക്കും ആഹ് ആഹ് ആഹ് രണ്ട് രീതിയിലും വെക്കും അല്ലേ?
രണ്ട് രീതിയിലും വെയ്ക്കും.
അത് ഒക്ക നമ്മള് തെ അങ്ങനെന്നെ പെ ഇൻ നമ്മള് ചോറ്ന്റെ കൂടെ ഇങ്ങനെ അല്ലേ ഇഡ്ലി ക്കെ ഇണ്ടാക്കും മ അങ്ങനെണ് ചെയ്യ്ന്നേ
അങ്ങനെ അല്ല അത് നമ്മള് എങ്ങനെ വെച്ചാല് നമ്മള് ഇപ്പ വീട്ടിൽ നമ്മ കിബ് ചെലപ്പോ രാവിലെ ഇഡ്ലി ഇണ്ടാക്കുമ്പം സാമ്പാറ് വെട്ടാ ഉച്ചക്കെക്കും അത് കൂ ട്ടാൻ വേണ്ടീട്ട് രണ്ട് നേര്ത്തേക്കും കൂടിട്ട് സാമ്പാറാ അപ്പൊ തോനെ സാമ്പാറ് വേണ്ടെ അപ്പ തേ